ഉം
അസ്ലാം എന്തൊക്കെയ വിശേഷം സുഖമായിട്ട ഇരിക്കുന്നൊ?
ആഹ് വിശേഷം സുഖാണ്
ഉം എവിടെ ഒരു വിവരം ഇല്ലല്ലോ നിന്റെ?
ഞാൻ ഇവിടെത്തന്നെ ഉണ്ട അല്ലാതെ എങ്ങിട്ട് പോവാനാണ് അത് ഇത് ഫ്ര-
അകപ്പെട്ട് പോയില്ലേല്ലേ
അതെ അതെ ഇനി ഇവിടുന്ന് ഏഹ് അതെ അതെ ഇവിടെന്ന് വല്ലേ മറ്റേ ജയിലിന്ന് ചാടണ പോലെ ഇറങ്ങി ഓടേണ്ടി വരും
ആല്ലാത ഇപ്പോ ഇതാവില്ലല്ലോ ജയിലിലകപ്പെട്ട പോലെ ആയി ഉം എവിടെയെങ്കിലും ഒന്ന് പോകന്നുണ്ടെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ ആയിട്ട് പുറത്തു പോവുള്ളു എപ്പോഴെങ്കിലും പുറത് പോയിട്ടുണ്ടായിരുന്നോ?
ഉം ഉം ഞാന് പ്പ അടുത്ത് കഴിഞ്ഞ മാസം മൂന്നാറ് ഇടുക്ക് അങ്ങനെ പോയി
അങ്ങനെ പോയതാ അവരെ കുടുംബത്തിന്റെ കൂടെ ആണോ പോയത്?
ആഹ് ഞാനും ഭർത്താവും മക്കളും
ആഹ് അങ്ങനെ
അല്ലേ പുറത്തെ ടൗണിലും കാര്യങ്ങളൊക്കെ പോകുന്നെങ്ക അപ്പെ ജ എന്ത് ചെയ്യും ഏഹ് ഒറ്റയ്ക്ക പോവാ അതോ ഭർത്താവ് കൊണ്ട് പോവാ? സാധനങ്ങളൊക്കെ ആരാ വാങ്ങിച്ചിര വീട്ടിലെക്ക് ഉള്ളത്
ആഹ് ഇല്ല ഇത് ഇവിടില്ല ഞാനന്നെ വാങ്ങും ഞാൻ മറ്റേ ഏ മദറാണ് സിംഗൾ മതറ
ആഹ് സിംഗിൾ വമതറാണ് ആ അതുകൊണ്ട് പിന്നെ പ്രശ്നല്ലല്ലോ എപ്പ വേണെങ്കിലും നമുക്ക് ടൗണ് ടൗണിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരമല്ലോ
ആഹ്
എത്ര മക്കളാ നിങ്ങൾക്ക്
എനിക്ക് രണ്ട് മക്കള്
ആഹ് ആഹ് ചെറിയ മക്കളാ തോന്നുന്നു ല്ലേ അവിടുന്ന് സംസാരം കേക്കുന്നുണ്ടല്ലോ
ചെറിയ മക്കളാണ് ചെറിയ മക്കള പറഞ്ഞാല് ഒരാൾക്ക് എട്ട് വയസ്സ് കഴിഞ്ഞു മറ്റേ ആൾ ചെറുതാണേ രണ്ടര വയസ്സായിട്ടുള്ളൂ
ആഹ് ഇമ്മിച്ചിന്ന്റയുന്നുണ്ട്
ആഹ് അതങ്ങനെ പാട്ടുപാടി നടക്കാണ്
ആഹ് എന്തെങ്കിലും വാശി പിടിച്ചിണ്ടാവില്ലോ എന്തെങ്കിലും വാശി
ഏ ഏ എല്ലാ വാശൊന്നല്ല അവള് ഞാന് ങ്ങനെ ഫോൺ ചെയാണെങ്കിൽ ഇങ്ങനെ വരും ആരാ വിളിക്കണേ എന്താന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കൊറേ
ചുള്ള ഒരു പ്രായമാണല്ലോ
ങ്ങള് ണ്ടാവും അപ്പൊ അത് ചോദിച്ചിട്ട് വരും അപ്പൊ ഞൻ ജസ്റ്റ് എമ്മച്ചിന്റെ കൂട്ടുകാരിയാണെന്ന് പറയുമ്പം ആഹ് പറഞ്ഞിട്ടങ്ങട്ട് പോവയും ചെയ്യും
ആഹ് അപ്പൊ ഈക്കാക്കെ എവിടെയാ ഇക്കാക്കെ നാട്ടിലില്ല
ഇല്ല ഇല്ല സൗദിയിലാണ്
സൗദിലാ എന്തവർക്ക്
ആ എച്ച് ആറാണ്.
ആഹ അങ്ങനെ പിന്നെ നീ പിന്നെ പഠിക്കാനൊന്നും പോയില്ല അന്ന് നിന്നെ ഞാൻ അവിടന്ന് എവിടുന്നോ കണ്ടിരുന്നല്ലോ ബസ്ന്നൊക്കെ
ആഹ ഞാ ആഹ് ഞാൻ പഠിക്കാൻ പോയി പിന്നെയും
ആഹ എത്ര പിന്നെ എന്ത് പഠിച്ചയ്.
ഞാൻ പി ജി കഴിഞ്ഞു സൈക്കോളജി
ആ സൈക്കോളജി ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ എന്നിട്ട്പ്പ എന്തപ്പോ ചെയ് വർ വർക്കിനൊന്നും പോകൻ പറ്റില്ലല്ലേ.
ഇല്ല വർക്കിനിന്നും പോകാൻ പറ്റില്ലടോ.
ആ ചെറിയ കുട്ടികൊക്ക ആവില്ലേ അപ്പൊ ന അവരൊക്കെ വലുതായിട്ട് നമുക്ക് പോവാലോ!
ഉം അതെ അതെ അപ്പൊ നമുക്ക് പോവാം. പിന്നെ എന്താനാടി എന്റെ ഒരു ഇതനുസരിച്ച് എനിക്ക് ഈ അങ്ങനെ വർക്കിനൊന്നന്ന് പോയാൽ വലിയ ശമ്പളം കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്ന നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഓക്കെ ചെയ്താലോ ആ ആഹ ആഹ് നമുക്ക് എന്തെങ്കിലും സ്വന്തായിട്ട് ചെയ്താലോ അതാവുമ്പോ ആഹ ആഹ അങ്ങനെ ചെയ്താലോ തോന്നും കാരണം നമ്മളിപ്പോ ഇപ്പൊ ഞാനാണെങ്കിലും ഈതിന്നൊരു നമ്മളൊരു ഉം ഇവിടെ ഇതായിട്ട് പോയാലും കൗൺസിലറ ആയിട്ടൊക്കെ പോയാലും. നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ഇരുപതിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പതിനഞ്ച്
അത്രേ സാലറി കിട്ടുള്ളൂ.
അത്രയേ കിട്ടുള്ളൂ. അപ്പ നമുക്ക് അതിന് നമ്മള് എതൊര ഫ്ട്ട് എടുക്കണം. നല്ലോ നന്നായിട്ട് കഷ്ടപ്പെടണം എത്ര സമയം
നമുക്ക് വീട്ട നിന്നാണെങ്കിലും ശരിക്കരു സമാധാനം കിട്ടില്ല വീട്ടില് മക്കളെക്കെട്ട
ആ അതെ അവരെന്തേങ്കലും ചെയ്തോ അവടെ കാര്യങ്ങള്
ഇത് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല മറ്റേ സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ വിജയിച്ച് കിട്ട കിട്ടാണെങ്കിൽ രക്ഷപ്പെടും ജീവിതം രക്ഷപ്പെടും. അങ്ങനത്തെ പരിശ്രമിച്ച് നമ്മൾ മുന്നോട്ട് ഇറങ്ങണം അതിനൊക്കെ ഇപ്പ നമ്മുടെ നല്ല സമു അങ്ങനത്തെ സംമരങ്ങൾ തുടങ്ങാനൊക്കെ നല്ല ഫോട്ടോ ആട്ടാരുണ്ട് പറ നമ്മള ഈ അയൽക്കൂട്ടം കാര്യങ്ങളൊക്കെ ഇഷ്ട നല്ല ഇഷ്ടംപലെണ്ട് അതുപോലെ ലക്ഷ്യങ്ങൾ വരെ
ലോണും കാര്യങ്ങളുംക്കെ ചെറിയ പലിശയൊന്നുമല്ലാതെ
കൊടുകന്നത് ആഹ് അങ്ങനെ കിട്ട അതിൽ അയൽ കൂട്ടതിലൊക്കെ നിങ്ങളുണ്ടോ? ആഹ് ആഹ് കുടുംബശ്രീയിൽ ആയൽകൂടുതലൊക്കെ നമ്മ ചേരണംനമക്ക് പ പത്ത് ലക്ഷംവരെ കിട്ടും നമുക്കെന്തെലും സംരംഭം തുടങ്ങുകണെങ്കിപ്പ ഞങ്ങളോടൊക്കെ ചോദിച്ചത ഞാനുണ്ട് അതില് ഇപ്പോ രണ്ട് വർഷമായിട്ട അവര് പറയുന്നു എന്ത സംരംഭം തുടങ്ങണ്ടങ്കി ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. നിങ്ങളതിന് മുന്നിട്ട് ഇറങ്ങിയാൽ മതി എന്താ പൈസയുടെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യല്ല നിങ്ങൾ തുടങ്ങിയത് വിജ ച്ച് കാണും ഇപ്പൊ ഈ അമൃതം പൊടി ഉണ്ടല്ലോ അതക്കെ ഞങ്ങളടുത്ത് കിട്ടി ണ്ട് അംഗൽവാടിയിലക്കുള്ള അതൊരു ചേച്ചി എത്രയോ വർഷങ്ങൾക്ക് എന്നിട്ട് ആഹ് ചേച്ചിയ ക്ലാസ്ടുക്കെ എടുത്തരുന്നു ഞങ്ങൾക്ക് അപ്പോചിതാത്ത എന്താ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിരു സംരംഭം അപ്പൊ ദേശീയതലത്തിൽ അത് അറിയപ്പെട്ടു.
അതെ അതേപലെ ആവണം പക്ഷെ അമ്മക്ക എന്താന്ന അറിയോ ജസ്റ്റ് ഒന്ന വിജയിച്ചില്ലേ. ചെറിയൊരിത് വന്നു നമ്മളക്കെ അത് ഇട്ടിട്ട് പോവും. അങ്ങനെ അതെ അങ്ങനെ ചെയ്യരുത്. അത് കൊണ്ട് നമ്മൾ മുന്നോട്ട്ന്നെ പോവണം.
അത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യക്കെ നമ്മള് തോൽവിണ്ടാവും പക്ഷെതിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് വര്ണം അപ്പഴാണ് നമുക്ക് വിജയണ്ടാവുള്ളൂ അല്ലാ നമ്മള് ഫസ്റ്റ് രു സ് സംരംഭം തുടങ്ങിയിട്ട് അത് ന്ന് അത് തന്നെ വിജയിക്കണംന്ന് പറയുന്ന വാശ് ട്‌ച്ചെ പിന്നെ പിന്മാറാൻ പറ്റില്ല തുടർന്ന് കൊണ്ടേരിക്ക ഞങ്ങളോടുംതന്നെ പറിനെ പരിശ്രമി ളിച്ച്കൊണ്ടേ ഇരിക്ക എപ്പഴാണ് നിങ്ങള് ആഹ് വിള്കന്ന് പറയാ പറ്റില്ലല്ലോന്ന് പറയാ
നമ്മളെട്ത്ത് വിജയം എത്തന്ന് പറയാ പറ്റു റ്റൂലലോ എത്തുമ്പോ ഉം ചെലപ്പോം ഞമ്മള് പ്രതീക്ഷിച്ചേക്കാളും
എന്തായാലും വിജയിക്കുമ്പയ്ന്റെ നെഗറ്റീവ് ആന്റ് പോ രണ്ട് സൈഡും നോക്കിയിട്ട് നമ്മള് മുന്നോട്ട് തന്നെ
ആഹ്
അപ്പൊ ശെരിയാവും ഒരു കണക്കിനങ്ങൻതന്നെ നല്ലത് വീട്ടിലൊക്കെ പിന്നെ നമ്മളെ സപ്പോർട്ടെയ്യാനും അവസാനം നൽകാനൊക്കെ നമ്മളെ വീട്ടാരുണ്ടെങ്കില് എന്തായാലൊന്ന് ജീവിക്കും. ആഹ് ആഹ് ആഹ്
തളർത്താനില്ല ആളുകളാവര്ത്
ആഹ് അതാണ് ബേക്ക് നല്ലോം തിളർത്താൻ ഇഷ്ടം പോലെ അള്കള്ണ്ടാവു അതിന് നമ്മളപിന്നാരെയും നോക്കണ്ട ആവശ്യല്ല അത് പിന്നെ കൂടുതലായിരിക്കും പക്ഷെ ഞമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഒരാളുണ്ടായ മതി നമ്മുടെ മുന്നോട്ടിനെ അത് സ്വന്തം ഭർത്താവോ അല്ലെങ്കി ഉമ്മയോ അല്ലെ കൂട്ടുകാര് ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടായാമതി ഒരാളുണ്ടായ അവരുടെ വാക്ക് നമ്മൾ മാത്രം കേക്ക മ മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മൾ അവ വഗണിക്ക അപ്പൊ നമ്മടെ വഴിയില് നേർവഴി വഴതന്നെ പോയിരിക്കും യോ പെയ്യേണ്ട ആവ അവസാനിപ്പിക്കേണ്ട ആവശ്യല്ല അങ്ങനെയൊക്കെയാണ് നല്ല സ്വപ്നങ്ങൾ കാണ അല്ല അബ്ദുൽ കലാം പറഞ്ഞ പോലെ നല്ല നല്ല സ്വപ്നങ്ങൾ നമ്മൾ കാണണം കാണാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കും ചെയ്യണം അപ്പഴാണ് നിങ്ങൾ വിജയത്തിലേക്ക് എത് കേറാതെ എനിക്ക് സ്വപ്നമില്ല എനിക്ക് ഒന്നും ഇല്യാന്ന് പർഞ്ഞ് നിന്ന എന്നുംങ്ങൻതന്നെ ആയിരിക്കും ഇപ്പന്നമ്മളീ അടുക്കളെഴ്ലിങ്ങനെ തിളച്ചപ തെളക്കപ്പെട്ട് കുത്തിരിക്ക.
അതെ
അതാണ്പ്പോ സംഭവിച്ചു കൊണ്ടിരിക്കന്നത് പക്ഷെ ഇപ്പം നമ്മള് കാലത്തിനനുസരിച്ച് ഒരുപാട്പ്പോ സ്ത്രീകൾ മാറ്റം വന്നിട്ടു
പിന്നെ ഒന്നുല്ലെങ്കില് നമ്മളെ ത്‌ല് തന്നെ ഒരുപാട് പേര് എന്തക്കെ തലങ്ങളിലെത്തി ആഹ് ആഹ് അതെ അതെ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ഇതില് വെര്ണത് ആഹ് അപ്പൊ പിന്നെന്താന്നറിയോ അ അന്ന് അന്ന്ന്ന് പർഞ്ഞാല് നമ്മള് ഏഹ് ഒ നമ്മളെന്നും രക്ഷിതാക്കൾക്കും അങ്ങനെള്ള കാര്യങ്ങളൊന്നും ഇല്ല അറീല ഒന്നിനെ കുറിച്ചും അറീല പക്ഷെ ഇന്ന്ന്ന് പർഞ്ഞാല് ആഹ്
കാരണം അവര് പ്രതികരിച്ചിട്ട് കാര്യല്ല കാരണം ഇപ്പത്തെ കാലഘട്ടം മാറിക്ക്ണു. ഇപ്പാ നമ്മള് മിണ്ടീട്ട് കാര്യല്ല ഇനി നമ്മള് പോണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യല്ലന്നുള്ളതൊരു വന്നിട്ടുണ്ടവർക്ക്
ഉണ്ട് നമ്മളൊന്ന് എന്താ പറയ ചിരിച്ചാ കുറ്റം നമ്മളൊന്നനങ്ങിയാ കുറ്റം അങ്ങന പറഞ്ഞിരുന്ന ആളുകളാ പലരുടെയും മക്കള്
അതുപോലെ ഫുള്ള് ബോയിസ്സാട്ടോ അതിന്റെ ഇടയില് ഞാൻ മാത്രേള്ളൂ സ്ത്രീ ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്ത്ണ്ട് അവരുടെ കൂടെ ഗോട്ടി കളിക്കാൻ പോവും പന്ത്‌ കളിക്കാൻ പോം എല്ലാറ്റും ഞങ്ങ മിറ്റത്ത് കളിക്കും പക്ഷെ എല്ലാരും ന്നെങ്ങെ നോക്കും കാരണം എനിക്ക് വേറാരും കളിക്കാനില്ല അപ്പ ഞാൻ ഇവരുടെ കൂടെ കളിക്കും. ന്നിട്ട് ഞങ്ങള് കുടുംബം തന്നെ പറയും നീ ഒരു ആൺകുട്ട്യായി മാറി റ്റ്ണ്ടല്ലോറിം പിന്ന ഞാനാരോപ്പ കളിച്ചേ ഞാ പറയും ആങ്കുട്ട്യാളിം പെങ്കുട്ട്യാളെ മ്മളെല്ലാം കളി പക്ഷെ അവര് അവരുടെ കൂടെ കളിക്ക്യാൻ പറ്റില്ല അവിടെ പോയിരിക്കാൻ പറ്റില്ല ഇവിടെ ഇരിക്കാൻ പറ്റില്ല അവർക്ക് ആഹ് നിയന്ത്ര ണായിരുന്നു ആകെ കൂടുതലുണ്ടായി ഇപ്പഴോ. ഇന്ന് ഞാന് ടൗണിൽങ്ങനെ പോരുമ്പണ്ട് ജെയ്സി സിട്ടിട്ട് പെങ്കുട്ട്യാള് എന്താ ടറഫിലേക്ക് പോന്നു കാലം മാറിയതാണ്. മിറ്റത്ത് കളിക്കേണ്ടെന്ന് പറഞ്ഞവരാണ് ഇപ്പൊ ടെറഫിലേക്ക് പോകുന്നത് കുട്ടികള്. കാലം ഒരു
ചെയ്യണ്ടാന്ന് പറഞ്ഞ ആളുകളെ മക്കൾ തന്നെ ണ്ടാവും അയില് മുൻനെരയില് പോണ്
മുൻനിരിയിൽ പോകുന്നു അത് അതും ജീൻസിട്ടിട്ട് പോവാ ഞങ്ങൾ ബസ്സിലുള്ള പെണ്ണുങ്ങള് പഴയ താത്തമാരുണ്ടാവല്ലോ അവരിങ്ങനെ അന്തം വിട്ട് നോക് ക്കുന്നുണ്ട് ഇവരെടുക്ക അപ്പൊ ഞാൻ പറഞ്ഞ് ടെറഫിൽ കളിക്കാൻ പോവാ പെൺകുട്ടികളോയ്ച്ചു പെൺകുട്ട്യോളെന്താണ് ഇപ്പ ഇനി ടെറഫിലും പന്ത്കളി ഗ്രൗണ്ടിലൊക്കെ ഉഷാറായിട്ടുണ്ടാവാ മുന്നില്
പിന്നെ ഇപ്പം പണ്ടൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോളും ഞാനൊക്കെ അങ്ങനെ ഒരു സമയത്ത് നമ്മളൊക്കെ ബൈക്ക് ഓടിക്ക അല്ലെങ്കിൽ ബൈക്ക് എട്ക്ക
അയ്യേ ബൈക്ക് ബൈക്കിൽ പോകുന്നത് കാണുമ്പോഴേ അവർക്കൊക്കെ എന്തോ പോലെയാണ് ഇപ്പൊ ബൈക്ക് ഓടിക്കായി ഇപ്പൊ എന്റെ നാത്തൂന്റെ മോള് പറയുന്നുണ്ട് എനിക്കൊരു ബുള്ളറ്റ് വാങ്ങറ്റേന്ന് ആഗ്രഹംന്നോയിക്കും എനിക്കൊരു ബുള്ളറ്റ് വാങ്ങണം ബുള്ളറ്റ് ഒന്ന് ഓടിട്ട് എല്ലാവരുടെം എടയിലൂടെ ഓടിക്കണം അതാാണ് എന്റെ സ്വപ്നം അങ്ങനെ സ്വപ്നങ്ങള് കാണാണ് അവര് വലുത് വലുത് വലുത് നമ്മളെപ്പോലെ ന്നും അല്ല നമ്മളെന്താണോ അന്ന് ആഹ് എന്തോന്ന് ഇതൊന്ന് നമ്മക്കൊരു ശരിക് ക്കുള്ള ചിന്താഗതികള് വന്നപ്പോ നമ്മുടെ ലൈഫ് പോയി ഞമ്മളെ കൈവിട്ട് പോയി പിന്നെ നമ്മള് പിടിച്ചെടക്കുമ്പോൾ ഒരോന്നും പിടിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പൊ അതിന് സമയംല്ല
നമ്മള് ഏഹ് വേറൊരിതിലെത്തി ഓരെ എന്താ പറയാ കാലിന്റെ അടുത്തായി
പിന്നെ അങ്ങനെയല്ല ഇവിടെന്ന് വെച്ചാ ഉമ്മയുടെ സമ്മതം വേണം ഉപ്പാടെ സമ്മതം വേണം ഇക്കാക്കടെ സമ്മതം വേണം എല്ലാരെ സമ്മതം കിട്ടുമ്പോഴേക്കും എന്തോന്ന് എന്തിനാപ്പ ഇത്രേ ഇത് മറ്റേതാവുമ്പ അങ്ങനെല്ല നമ്മള് സ്വന്തായിട്ട് നിക്കുമ്പോ നമ്മള് സ്വന്തം ഒരു ഉമ്മാന്റെം ഉപ്പന്റെം ആരെങ്കിലും ഒരാളുടെ ഒരു കാര്യം കിട്ടിയാൽ മതി ആഹ് ഞാന് ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ട് ആഹ് ഓക്കെ എന്ന് പറഞ്ഞാ കഴിഞ്ഞ് അതാണ് ഇപ്പൊ അങ്ങനെയല്ലല്ലോ ചെലപ്പോ മക്കളുടെ ഇതും കൂടെ ചോയിക്കേണ്ടി വരും അനുവാദം ചോയ്ക്കേണ്ടാ ഒരവസ്ഥ പഠിച്ചിട്ട് കല്യാണം കഴി പ്പിക്കേക്കെ ഞാനൊക്കെന്ന് പറഞ്ഞ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു വന്നേ അപ്പെനിക്
ആഹ് മക്കൾ വല്തായ ഓരെ സമ്മതം കൂടെ ആവശ്യാവും ഉം
അതൊക്കെയാണ് ഓരോരോ അവസ്ഥകള് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അല്ല പിന്നെ ദോഷവശ ങ്ങള്ണ്ടുട്ടോ ഇപ്പത്തെ കാലത്തില് പകുതി ഫ്രീഡം ആയിട്ട് നമ്മള് അധികം സ്വാതന്ത്ര്യം കൊടുത്താല് ഏഹ് ഞാൻ പതിനഞ്ചില് കല്യാണം കഴിച്ചതായിരുന്നു
ആഹ് ആഹ അതെ ആർക്കും ആ ഞാപ്പതിനാറ് കഴിഞ്ഞപ്പൊ തന്നെ ഞാൻ കല്യാണം കഴിച്ച്ട്ട് അതെ അവർ അതും മക്കള് മിസ് ആ ഓക്കെ